ഹലോ
ഹലോ ഹലോ ഹലോ
കേൾക്കവോ
ആഹ് ഇപ്പൊ കേക്കാം
എന്താ പരിപാടി
പരിപാടി ഇങ്ങനെ വെറുതെ ഇരിക്കുവാ
ചോറ്ക്കെ ഉണ്ടോ
ചോറ് ഇല്ല തിന്നില്ല
എന്തോളിയും കുറവാണേ സൗണ്ടേ നലോണം കുറവാണ് ഹെഡ്സെറ്റ് വെച്ചോണ്ടാ സംസാരിക്കുന്നേ കേ
അല്ല ഇപ്പ കേക്കണ്ടോ
കുറാവാണ് എന്നാലും അല്ലെ മക്കളൊക്കെ സ്കൂളിൽ പോയില്ലേ
ആഹ് പോയേണ്
ഉം എന്താ സ്പെഷ്യല് ഉച്ചക്ക് അങ്ങനെ
എപ്പ സൗണ്ട് കൂടിയോ
ചെറുതായിട്ട്
പോകുന്നതല്ലേ
അല്ല എന്താ സ്പെഷ്യല് ആക്കെ ഉച്ചക്ക്
ഇന്നൊന്നും ഉണ്ടാക്കിയില്ല
നീ ഒറ്റയ്ക്ക് ആണോ വീട്ടില്
ആഹ് ഒറ്റക്കാ
അങ്ങനെ ആവുമ്പോളാല്ലേ അമ്മക്കൊക്കത്തിനൊരു മടി
മടിച്ചങ്ങനെ ഇരിക്കയാണ്
ഉം
ഫുഡ് കഴിക്കുംമാണം ഒന്നുണ്ടാക്കിട്ടുല്ല്യ
ആഹ് നേരെ മറിച്ച് മക്കളൊക്കെ ഉണ്ടെങ്കി നമ്മളെല്ലാം ഉണ്ടാക്കും വേണം ആമക്ക് ട്ട്
ആഹ് അതെന്നെ അവസ്ഥ പി ആഹ്
ഞാനിതാ ചോറുണ്ട് വരുന്നു
എന്താ സ്പെഷ്യലിന്ന്
സ്പെഷ്യലൊന്നും ഇല്ല മീനും കറീം പച്ചക്കറി അതൊക്കെ സ്പെഷലിച്ചാ അങ്ങനൊരു വെള്ളിയാഴ്ച ഉണ്ടാക്കാറുള്ളോ അല്ലാതൊന്നും ഉണ്ടാക്കൂല്ല
എനിക്ക് പിന്നെ ഇവിടെ ദിവസത്തിന്റെ കണക്കൊന്നുമല്ല ഞാന് മാ മക്കളും ഹസ്ബൻഡും ഒക്കെ ലീവ് ഉണ്ടായാൽ അപ്പം എന്തെങ്കിലും അന്ന് എന്തെങ്കിലും ഉണ്ടാക്കും
ഒരുതട്ടുമുട്ട് പണി കഴിച്ചുലേ
അത് തട്ടുകൂട്ടാണെങ്കിലും ഏഹ് പായസോ അല്ലെങ്കിൽ ബിരിയാണിയോ നെയ്ച്ചോറോ ഒക്കെ ആയിട്ട് അല്ലെങ്കി ക്ക് പിന്നെ പൊരികളോ എന്തെങ്കിലൊക്കെ ആയിട്ട് ഉണ്ടാക്കും മക്കളും ഹസ്ബൻഡും ഉണ്ടെങ്കിൽ ഹസ്ബൻ് ഒറ്റക്കണെങ്കിലും ഒലൊക്കെ ഉണ്ടകുമ്പോഴാണല്ലോ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് കൈ ക്കാനാരെങ്കിലും വേണ്ടേ
അത് ശരിയാണ് അത് തിന്ന് തിന്നുമ്പോ വേറെ നമ്മക്ക് ഒരു സുഖണ് നച്ചുള്ള നമ്മളന്നെ തിന്ന്ങ്കാണ്ട് നമ്മളന്നെ ഉണ്ടാക്കിയാ രസം കിട്ടൂല
അതനി ഇപ്പോ ഞാന് തിന്നില്ലെലും കുറച്ച് തറവാട്ട്ക്കൊക്കെ കൊടുത്തെ ഇവൽക്കൊക്കെ ഒന്ന് വിളമ്പി കൊടുത്ത നമ്മക്ക് അതൊരു സന്തോഷം
അതെ
ഉം
കുളിയൊക്കെ കഴിഞ്ഞാ
എന്തെ
കുളിയൊക്കെ കഴിഞ്ഞ
ആഹ് ഔ അതൊക്കെ കഴിഞ്ഞണ് ഇപ്പം മൂന്നണിയ ആവുമ്പോ മോന് വരുവാ അപ്പോത്തിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം ചോറ് ഉണ്ടാക്കി വെച്ചാണ് ബാക്കി ഒ ക്കെ ഉണ്ടാക്കണം
ഉം ഉം ആഹ് അവിടുത്തെ ആൾക്കാരും നാലര ഒക്കെ ആവുമ്പോത്തിന് ഇങ്ങട് എത്തുള്ളു
ഉം എത്ര കുട്ടികളുണ്ട്
രണ്ടാളുണ്ട്
ഉം
നിക്ക് എത്രാളാ
എനിക്ക് മൂന്നാളാ
ആഹ് ആഹ് ഉം
വെല്യോന് ഒമ്പതിലാണ് മറ്റോള് നാലിലാണ് ചെറുത് എൽ കെ ജിയാണ്
ആഹ് എല്ലാരും പോണണ്ടപ്പല്ലേ
എല്ലാരും പോണ് ണ്ട് ഹസ് ബൻറും പൊണ്ട് ഞാനും പോവലുണ്ട് ഞാൻ വർക്കിനല്ല ഞാന് കമ്പ്യൂട്ടറിൻ്റെ കോഴ്സ് പഠിക്കാൻ വേണ്ടി പോവലുണ്ട്
ഏയ് എങ്ങനെ സാലറി പൈസ
അല്ല അതിന് പഠിക്കാനല്ലേ പോണേ ഫീസാണ്
അതന്നെ എത്രയാണ് ഫീസ് ന്ചോദിക്ക അങ്ങനെ പഠിക്കാൻ പോകുമ്പോ നമ്മൾ എത്ര വർഷത്തിനോ അതോ ആറു മാസത്തിനോ
ആഹ് അത് ആറു മാസത്തിന്റെ കോഴ്സ് അതും കേരള ഗവൺമെന്റ് കീഴുള്ളതാ അപ്പം എക്സാം ഫീസും അതേപോലെ അഡ്മിഷൻ ഫീസും മതി വേറൊന്നും വേണ്ട
അല എത്ര ഉണ്ടായിരുന്നു
ആഹ് അത് ര രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒരു മൂവായിരം റുപ്യ
ആഹ് ആയിരം കൂട്ടിന്നാലും എന്തായി ജോബിനിട്ട് പഠിത്തൊക്കെ എന്തായി
ഓ കഴിഞ്ഞില്ല മൂന്ന് മാസം കഴിഞ്ഞക്കാം തുടങ്ങാൻ ഈ ജനുവരിയിൽ ഞങ്ങൾ പോയി തുടങ്ങുന്നത് ഇപ്പ കഴയ്യേണ്ട ടൈം ആയിണ് പക്ഷേ ഉ അനിയത്തിക്ക കുറച്ച് ഹോസ്പിറ്റൽ ഇഷ്യൂ ഉണ്ട് ഞാനും അനിയത്തിയും കൂടി ചെയ്യണേ അപ്പം ചെറിയ ഞങ്ങൾ ചെറിയനത്തി
എല്ലാം അങ്ങനെ ക്ലാസ് മിസ്സിങ് ആക്കിയാ പിന്നെ ഒരിടുത്ത് തരുവോ
ഓ ഒടുത്തരരുന്നുണ്ട്
ഉം
പിന്നെ അവിടുത്തെ ടീച്ചർന്ന് പറഞ്ഞാൽ എറെ മോന്റെ ഫ്രണ്ടിന്റെ അമ്മയാണ്
ആഹ് അല്ല നമ്മള് ജോബ് അവര് റെഡി ആക്കി തരിയും ചെയ്യോ
അല്ല പ്ലേസ്മെൻറ് അങ്ങനെയൊന്നുമില്ല ഇത് നമുക്ക് പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിയേക്കാം
ഉം
പിന്നെ ജോബ് ആക്കി തന്നെ വേറൊരു ചീട്ടക്ക് കഞ്ഞിട്ടുണ്ട് ഇവിടെ വേറെൊന്ന് അപ്പം ഇതേപോലെ കമ്പ്യൂട്ടർ കോഴ്സ് തന്നെ ഞാൻ പറഞ്ഞൊരു ബേയ്സ് എടുത്ത് കഴിഞ്ഞിട്ട് അവിടെ എന്തായപ്പോലെ നമ്മളൊക്കെ അയൽക്കൂടത്തിന്റെ നിങ്ങൾക്ക് കുടുംബശ്രീ ഒക്കെ ഉണ്ടോ
ഇല്ല ഞാൻ ചേർന്നിട്ട് എവിടൊക്കെ ഉണ്ട് എന്റെ അടുത്തൊക്കെ ഉണ്ട്
ആഹ് അപ്പം എനിക്ക് ഞനുണ്ട് ഞാൻ അതിത്തെ പ്രസിഡൻ്റാണ് അപ്പം അതിന്റെ കീഴ എങ്ങക്ക് ഒരു ജീടെക്ക് കാരന്റെ സ്ഥാപനത്തില് നമുക്ക് അയൽക്കൂടത്തിലെ നൂറ് സ്ത്രീകൾക്ക് ഫ്രീ ആഹ് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന കേട്ടോ അപ്പം അതില് അങ്ങനെ ചേർന്നാണ് അപ്പം ഇനിയിപ്പോം അതില് ഫ്രീ ആയിട്ട് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട്
ഉം
പോലും നമുക്ക് ജോലിയൊക്കെ ആക്കിത്തരും
ആഹ് അങ്ങനെയണല്ലേ
ഉംഅപ്പം ജോലി അപ്പം നമുക്ക് ധൈര്യമായിട്ട് പഠിക്ക
നിങ്ങ എന്തെങ്കിലും ഇതിന് മുന്നേ ജോബ് വർക്ക് ചെയ്തീനോ
ഞാന് മോണ്ടിസോറി കഴിഞ്ഞാണ് അപ്പൊ ഇനിക്ക് അന്ന് അതിന് താല്പര്യം താപര്യ ഒന്നും ഇല്ലനി പിന്നെ ഹസ്ബന്ഡന്റിന് ഇഷ്ടം മോണ്ടിസോറി അങ്ങനെ ടീച്ചർ ആവണ ഇതാണ് അപ്പൊ ഞാന് ഏതാലും അങ്ങനെ പഠിച്ചതാ അപ്പൊ എനിക്ക് തോന്നുന്ന എനിക്ക്ഷ്ട ഒത്തുള്ളേന് പോവല്ലേ നല്ലത് മറ്റേൊരു ഭാരം തലേൽ വെക്കണ പോലെ
ഈ കുട്ടികളത് ഭയങ്കര പ്രശ മക്കളെ പഠിപ്പിച്ചു നമ്മൾക്ക്ന്നെണ്ടട്ട വീട്ടിൽ പഠി പഠിക്കാനും പഠിക്കാനും ഒക്കെ എനക്ക് ഇഷ്ടമല്ലാത്തൊരു ജോലി ഇതാ ടീച്ചറ
ക്കാന ഇപ്പോ നമ്മള മക്കളെ പഠിക്കുന്ന പോലെന്നെ നമുക്ക് പഠിപ്പിച്ചെടുക്കാനൊക്കെ പറ്റും പറ്റും എനിക്ക് കഴിയണുണ്ട് പക്ഷെ എന്താന്നറിയാ എനിക്ക് വല ഉം വൈകുന്നേരം വീട്ടില എത്തിക്കഴിഞ്ഞാലും നമ്മുക്ക് ആ ജോലി വന്നൊരു വേറിടാൻ കഴിയൂല
ഉം
അപ്പൊ പിന്നെ വന്നിട്ട് വാട്സാപ്പില് കൊറേ ഓലെ കാര്യങ്ങൾ നോക്കലും അങ്ങനൊയിട്ട് ഫുൾ ടൈം ജോബേക്കാരോ
ഉം ഉം സ്വന്തായിട്ട് നമ്മള് വെറുതെ ഒരു ഇതെന്താ പോയി ജോബ് ചെയ്യാ പിന്നെ പരിൽന്നാ ഫ്രീ ആക്കണം അങ്ങനത്തെ
ആഹ് അത് തന്നെ ജോലിക്ക് പോകുമ്പോ അവിടെ എത്തിക്കഴിഞ്ഞാ അത് പിന്നെ അവിടുന്ന്
ആഹ് നമ്മളെ വീട് ആഹ് ഒരു ചിന്ത വേണം ഇവടിം അവടിം ഒരേപോലെ വർക്ക് ചെയ്യാൻ തന്നെ ബ്രാന്താണ്
ടീച്ചർ വർക്കിന് അതാണ് മെയിനായിട്ട് വരിക നമുക്ക് എന്നും ഓരോ ഡേ ഒക്കെയില്ലേ അപ്പം മ്മക്ക് എന്നും ഇവിടെ ടീച്ചേഴ്സിന് അയ്ന് ടീച്ചിങ് ഐഡ്സ് ണ്ടാക്കലും നാളത്തേക്കുള്ള പ്രിപ്പറേഷനേക്കാരം അപ്പം വീട്ടിൽ ചെന്നാലും നമുക്ക് ഒരു ഫ്രീഡും ണ്ടാവില്ല നമ്മളെ മക്കളും കാര്യങ്ങളും നോക്കാനും ഒന്നും കഴിയൂല്ല
മക്കളെന്തേലും ചോദിച്ചാൽ പോലും എടുത്തടുക്കാൻ ദേഷ്യണ്കാരം
ആഹ് പിന്നെ ദേഷ്യം വരും പിന്നെ ഓവർ വർക്ക് ആകുമ്പോ നമ്മക്ക് ആഹ് കണ്ട്രോള് ങ്ങ്ക്കിട്ടൂല അപ്പം പിന്നെ ഞാൻ പോയിനി ഒരു മൂന്നാല് മാസം പോയിനി അതോടുകൂടെ ന്ക്ക് പൂതി കഴിഞ്ഞതാണ്
സാലറി ഒക്കെണ്ടായിരുന്നോ
ആഹ് സാലറി അന്ന് തുടക്കക്കാർക്ക് നമ്മക്ക് അന്ന് ഞാൻ കൊറോണന്റെ മുന്നേ അന്ന് പോയത് അന്ന്ക്ക് അയ്യായിർപ്യാണ് കിട്ടീനത്
ഉം നോട്ടിസോറിയോ മാത്രല്ലായിരുന്നോ മോട്ടിസോറിയ മാത്രല്ലായിരുന്നാ
ആഹ് മോണ്ടിസോറി മാത്രന്നെ എന്നാലും ഓല് പറഞ്ഞതെന്താ ങ്ങക്ക് വല്യ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണെങ്കി പ്ലസ്ടുണ്ട് അയ്ന്റെ മോളിൽ പ്ലസടുലൊക്കെ ക്ലാസ് എടുക്കനേയും അത് സർട്ടിഫിക്കറ്റോക്കെ അയിട്ട് വരോണ്ടി പറഞ്ഞീനി
ഉം ഉം ഉം
അപ്പൊ ഇപ്പ സ്ഥാപനം തന്നെ അവിടുന്ന് മാറ്റിയേ കൊറോണ വന്ന സമയത്ത് തൊലെ അത് പൂട്ടി വേറെ തുടങ്ങി
അയ്ശെരി
അല്ലെനിക്ക് പോയോക്കിയാലൊക്കെ മതി ഞാനൻ കണ്ടാട്ട് പിന്നെ വേന്ത പഠിച്ചത് അന്ന് ഞാൻ പഠിച്ചിട്ടില്ലേനി അന്ന് ഫ്രണ്ടിന്റെ വേക്കൻസിക്ക് ഞാൻ അവിടെ പോയതേനി
അയ്ശെരി
ഉം
ഉം നമ്മള് പഠിച്ചാ നമ്മൾ മറ്റുള്ളവരോട് കൈയ്യീട്ടണ്ട അത്രന്നെ
ആഹ് അതാണ് ഇപ്പൊ നമ്മള ഉള്ളിൽ എന്തൊക്കെ സ്കില്ലണ്ട്ന്ന് പോലും അമ്മക്ക് അറില അന്ന് ഞാന് വെറുതെയിന് പോയതേനി അപ്പളാണ് ഇനക്കന്നെ അറിണത് ഇന്ക്ക് പഠിപ്പിക്കാൻ കഴിയുമെന്ന്
ഉം ഉം പിന്നെ ബുദ്ധിമുട്ട മുട്ടി ജോലിക്കൊക്കെ പോയി നമ്മളെടുത്തൊരു കായ് കിട്ടുമ്പോ നമ്മള ഒരു രസത്തിൽ ഇങ്ങനെ വെക്കുമ്പോക്കെ രസം തന്നെണ്
പിന്നെന്താ ഓലോ ഒരു ആയിരർപ്യ തര്ന്ന ആഹ് പൈസനെക്കാട്ടും നമ്മളൊരായിരം നമുക്ക് പതിനായിരർപ്യന്റെ മേലേകാരം
സത്യാണ് അത് എന്താ പലേ കാ കാരണങ്ങൾ പറഞ്ഞോട്താ നമുക്കൊക്കെ ഇത്ര കിട്ടുള്ളു എന്തിനാണ് എന്താണ് ചോയ്ക
പെണ്ണുങ്ങളെ മെയിനായിട്ട് സ്വഭാവമാണ് ഒരു കുറച്ച് പൈസ കിട്ടുമ്പോഴത്തേക്ക് ഒരുപാടെങ്ങട്ട് പ്ലാൻ ചെയ്യും
അതത് ശരിയാണ് കറക്റ്റ്
ആഹന്നിട്ട് ലാസ്റ്റ് അതൊന്നും നടക്കൂല വേറെന്തലും നടക്കും
അത് വേ ആഹ് ഡ്രസ്സമ്മൊക്കെ അല്ലെങ്കി വേറെ എന്തെങ്കിലും ആവശ്യത്തിനാവും പോവാ പിന്നെ ഇപ്പങ്ങനെ
തന്നെ പറയും കുറച്ചൊക്കെ പൈസ കയ്യിൽ വരുണെ കാണുമ്പോ തന്നെ പറയും അനിപ്പോങ്ങൾ ഓരോന്ന ഇങ്ങനെ കണ്ടുട്ച്ചൽ
അതിനനുസരിച്ചിട്ട് ഓൺലൈൻ ഉണ്ടല്ല അപ്പൊ ഓർഡർ ചെയ്യാൻ പോവും വേണ്ടല്ലോ
ഓല് പറയുന്നട്ടെന്താക്കും നമുക്ക് ഒരു ദിവസം ഇതിന് ഫുഡ് അടിക്കാൻ പോവാറിയും ഓടെ ആഹ് പോവാ പോവാ പോ പറയു പൈസ പൈസ മുയവനും തീരും
അല്ല ഫുഡ് ആയിക്കോട്ടെ ഡ്രസ്സ് ആയിക്കോട്ടെ ക്കെ ഈ ഓൺലൈനിൽ ഇങ്ങട്ട് നമ്മള വീട്ടിക്ക് എത്തോല്ല അതാണ് നമ്മളെ കായി ഒന്നാമത്തെ ചിലവാവുന്നെ മറ്റേ നമ്മള് ഇവിടുന്ന് എറങ്ങി മാറ്റിപ്പുടിച്ച് പോകുമ്പോ നമ്മുക്കൊരു റിസ്ക്കാണ് നമ്മള് പോവൂല അപ്പൊ പൈസ അവിടവെ
സത്യം ആണ് ഇപ്പോ ഈ ഗൂഗിൾ പേ കൂടി ഇണ്ടായോണ്ട തീരെ നിക്കൂല കൈയ്യില് സാധനം കണ്ടാ അട് വാങ്ങുക
ഇത് നമ്മള് പോകുമ്പളൊക്കെ നമ്മക്ക് പോകുമ്പോ ഇങ്ങനെ കാണുമ്പോ വാങ്ങാൻ നിക്കുവല്ല്യേല്ലാന്ന്
പൈസെ ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് മാങ്ങാനും തോന്നൂല
ആഹ് അതന്നെ ഇത് പെരയില് ഇരുന്നിട്ട് ഇങ്ങനെ ഓരോരോ റീൽസ് കാണുമ്പോ അതിന്റെ കൈത്താന പോവുവല്ലേ ഹ് ഹ് ഹ്
അതന്നെ പ്രശ്നം എല്ലോടുത്തും അങ്ങനെ തന്നെ അല്ലേ
ഉം എല്ലരും അങ്ങനെ തന്നെയാണ് ഒരു ഡ്രസ് കണ്ടാല് ഒരു ക്ലിപ്പ് കണ്ടാല് ഒരു ചെരുപ്പ് കണ്ട അതിന്റെ താലെ പോവും ഉം അതൊക്കെ തന്നെ ഇനിപ്പോ മക്കള പോരായിമ മക്കക്ക് ബോളായി ക്കോട്ടേ അതായിക്കോട്ടെ പറഞ്ഞോണ്ട് ഓരോരോരോ ആപ്പിലും കയറിയവും പറയും ഒക്കെ കേൾക്കാൻ ഇപ്പ നമ്മളിണ്ടല്ലോ
അത് ശരിയാ എന്ന ആയിക്കോട്ടെ ഇപ്പൊ വിളിക്കാട്ടോ
ഓക്കേ ഓക്കെ